ഹലോ ആഹ് കേൾ ൾക്ക്ന്നൊണ്ടൊ കേൾക്ക്ന്ന്ണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്ക്ന്ന്ണ്ടോ
ഹലോ
ഹലോ ആ ആ റേ റേയ്ഞ്ചി റേഞ്ചിന്റെ ഇഷ്യു ഉണ്ടോ റേഞ്ചി ഇഷ്യു ആയിരിക്കും നല്ല വിശേഷം മഴ ഉണ്ടോ മഴ ണ്ടോ അവ്ടെ ഹലോ ആ അവ്ടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ
ഇണ്ട്ന്നാ തോന്ന്ണ്
ആ എടക്ക് സ്റ്റാക്കായി പോക്ന്ന്ണ്ട് എന്താണ് വിശേഷം മഴ ണ്ടോ അവിടേക്ക്
ഏ നല്ല മയെ പുറത്തിക്ക്അങ്ങട്ട് നോക്കാ വയ്യ ചളി പിലി മയ
ആ ന്ന് ഇവിടെ നല്ല മഴ രാവിലെ തൊടങ്ങിയതാ
ആണല്ലേ ഭഷ്ണം ഏ ഇവിടെ ഉച്ചക്ക് ക്യാപ്പൊന്നും വന്നീല്ല
ആഹ് ചെറിയ ഒര് ഗ്യാപ്പ്‌ ആഹ് ആഹ് ഫുഡ് കഴിച്ചോ ഫുഡ് ഇപ്പം കഴിച്ചിട്ടേ ള്ളൂ
ഏ കഴിച്ചില്ല കഴിക്കണം ഞാന് പ്പോ എന്താ ഏ ഞാന് രാവിലക്കത്ത ഓട്ടട ഇണ്ടേനി അതും. മീൻകറി കൂട്ടിങ്ങാട്ട് തിന്ന് അപ്പൊ ഞാന്. ഇപ്പം ആ ഇനി കുറച്ചൂടെ കഴിഞ്ഞിട്ട് ഒരു അരണിക്കൂർ കഴിഞ്ഞിട്ട്. കഴിക്കാന്ന് വിചാരിച്ച് എന്താണ്ടായിരുന്ന ഭക്ഷണം കഴിക്കാന്.
ഞാൻ രാവിലെ ഉം മോര--റിയും ചിക്കൻ കറിയും. ചോറുണ്ടാക്കി വെച്ച് മോക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. അങ്ങനെ അവിടെ പോയിന്ന്. പിന്നെ ട്ടയേർഡ് പ്പൊ കുറച്ച് കെ ഒറങ്ങി മൂക്കിന് ദശ.
എ ആ
അപ്പം അതിന് ന്തായീന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടി കാണിക്കാൻ പോയതാ കൊറവണ്ട്. ഉം അപ്പൊ വീട്ടിൽ വന്ന പിന്നെ മടി അപ്പൊ കൊറച്ച്. കെടന്ന് ഒറങ്ങി പ്പം ണീച്ച് വന്ന് ചോറ് തിന്ന് നിസ്
സ്വാഭാവികം പോയി വന്നാ പിന്നെ മടി.
ആ അപ്പ പിന്നെ അല്ല മഴ ആണല്ലോ മഴ ഞ ഞാനും മോളും. കോട്ട് ഇട്ട് വണ്ടീം പോവാൻ വേണ്ടീട്ട് അപ്പൊ പെരും മഴ കാരണം. പുറത്തേക്ക് അപ്പൊ നമ്മള്. ഹോസ്പിറ്റലിൽ പോവാണലേ നനഞ്ഞ് ചീയലോ ഫയലും കാര്യം അതൂണ്ട് ഇപ്പ ഞാ പറഞ്ഞ് ന്നാ മോളങ്ങ്. ഓട്ടോ വിളിച്ച് പോവാന്ന് പിന്നെ ഓട്ടോ വിളിച്ചു പോയി തിരിച്ചു വരുബൊ പിന്നെ ബസ്സിൽ വന്ന്. ബസ്സിന് വന്ന് വേറെ റൂട്ടുകൂടെ പോണ്ട്യ ഞങ്ങ നേരെ വരണം ന്ന് ഒരു വ ബസ് സ്റ്റോപ്പ് അപ്പുറം കട്ടിങ്ങില് വേറെ റൂട്ടിൽ കൂടെ വേറെം ബസ്സ് പോവും അപ്പൊ ഞാൻ ബോഡ്‌ നോ കണ്ടവേ ചാടികേറി. പിന്നെ ഒരു സ്റ്റോപ്പ് നടക്കേണ്ട്യന്ന് അപ്പ പിന്നെ കൊഴങ്ങി ഞാൻ പറഞ് ന്നാ കൊറച്ച് കെടന്ന് ഒറ ങ്ങ അങ്ങനെ ഒറങ്ങി പ്പം എണീച്ചതാ.
ഏ അത് ശരി അങ്ങനെയക്കെയെയാണ്.
ആ എന്താ ജോലി ചെയ്യണോ പഠിക്കയാണോ എന്താണ്.
ജോലിയണൊന്നല്ല ഔഹ്സ് വൈ.
ഏ ഏർ എന്താണ് എത്ര കുട്ട്യകളണ്ട്.
ഇക്ക് രുട്ടി.
ആഹ മോന മോളോ.
മോള അല്ല മോന. ഒഫ് മാറി പോണ് ഇനിക്കനെ കുട്ട്യേളും അനിയനൊക്കെ ഇണ്ടായിട്ടേ അന്റെ ചിലപ്പങ്ങാട്ട് മാറും ഉം. ഇന്റെ അനിയത്തിണ്ടെന്നിണ്ടേൽ എപ്പഴും എന്റെ കൂടെകാരം. ആ ഒരുത്തി ആഹ ഓക്ക് അഞ്ജയസായി.
ആഹ് ചെറിയനീത്തിയാണല്ലോ
റീ അനൈത്യം. ഞാന് ചെറുതാ എനിക്കൊരു കുട്ടി. ഉം.
ഹലോ.
ആഹ്. ക്ക് ഒരുട്ടീണ്ട്.
ആഹ ആഹ അലോ.
ആഹ ഹലോ ഹലോ പറി.
പിന്നെന്താ.
പിന്നെന്താ വിശേഷം ഇങ്ങനെ ട്രിപ്പ ഒക്കെ പോക്ക്ണ്ടോ അപ്പോ.
ട്രിപ്പ് ആ ന്നല ഒരു ട്രിപ്പ് ഒരു വൺ ഡേ ടൂർ ഒ
എങ്ങിട്ടാ പോയേ.
അത് കക്കാടംപൊഴി.
ഏയ് അത്ശരി.
ആ കക്കാടം പോയി ആ.
ഞാന് കൊറെ പ്രാശ്യം പോയിന് കക്കാടം പോയെൽ അയിനെ പോനോ ബസക്കെ പോകുമ്പോ നല്ല രസായിന്. പിന്നെ ഇത് എപ്പഴും അങ്ങോട്ടന്നെ അങ്ങോട്ടന്നെ കൊണ്ടോയ്കാണ്ട് പ്പ തീരെഷ്ടല്ലാണ്ടായി അവടെത്താ കായൽ. റ്റാ ആ കയറ്റായിട്ട് കേറുന്ന് അപ്പ ഇൻസ്റ്റയില് റീലൊക്കെ കാണാലോ ഫുള്ള് തെരക്ക് തി ക്കുംതെരക്കൊക്കെയാണല്ലോ.
ഏയ് കാലി ബസാണല്ലോ. കാലിയണല്ലോ? ആ അല്ല ങ്ങനെ അല്ലല്ല. ഞാനിങ്ങനെ കാറി പോമ്പ കണ്ടതാണ് കാലിയാണ്.
കച്ചാടം പൊയ പിന്നെ വെക്കേഷനിൽ പോയിനോ ട്രിപ്പ്?
ഓ വെക്കേഷനൊക്കെ എപ്പളും പോലണ്ട് ട്രിപ്പ്.
ഏ അത് ശരി.
എപ്പളൊന്നുല്ല എന്നാലും എങ്ങനെലും പോം പോയി ഏ ഫാമിലി ആ ഫാമിലിയും അല്ലാണ്ടൊക്കെ പോം.
ഏ സോളോ ട്രിപ്പോ?
ഓ അതാണ് മെയിന് ഓ.
എങ്ങട്ട്?
ഇവിടെ അടുത്തൊക്കെ
ഏ അത്‌ശെരി പണിക്കൊകഴിഞ്ഞ് കുട്ട്യേളെക്കെ സ്കൂൾക്കാക്കി ഹസ്ബൻഡിനെ ജോലിക്ക് പറഞ്ഞയ്ശ്യാ ഒറ്റക്കങ്ങട്ട് പോവല്ലെ
അ അങ്ങനെല്ല പൊറത്തൊക്കൊന്ന് പോയി നമ്മൾക്ക് ഇഷ്ടള്ള ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് വരാം അത് രസല്ലേ
ആ രെസാണ്
ആ
ഉം പക്ഷെ ഇൻക്കാണ്ന്ന്ണ്ടെങ്കി ഈ കുട്ടില്ലേ ആ ഇൻകാണ്ന്ന്ണ്ടെങ്കി കുട്ടിക്ക് തിന്നാണ്ട് എൻക്ക് തിന്നാനങ്ങട്ട് കയ്യൂല എനിക്ക് എന്റെ കുട്ടിക്ക് രണ്ടു വയസ്സായി ട്ടൊള്ളൂ ന്നാലുംചെറുതായിട്ട് ഒരു പൊട്ടെങ്കിലും കൊടുക്കാണ്ട് തിന്നാനെനിക്ക് കൈയ്യൂല
ഞാൻ കഴിഞ്ഞ വർഷം അങ്കലവാടില് വിട്ട്ണ്. അപ്പം ഉം അപ് പ്പം മുതല് ങ്ങനെ നമ്മളാവശ്യത്തിന് നമ്മളെന്തായലും പോണല്ലോ പിന്നെപ്പോ വണ്ടിം ആ വണ്ടിയും പഠിച്ചതാേണ്ട്
ആ എൻക്കീ വണ്ടി ഈ സ്കൂട്ടിക്കൊ പഠിച്ച സമയത്തുണ്ടല്ലോ എ എൻക്ക് സ്കൂട്ടി പഠി ച്ചതോണ്ടാണോ എൻക്കറിയില്ല എൻ വണ്ടി ഓടിക്കുമ്പോ ഓടിക്ക്ണോണ്ടാനിക്കറിയില്ല എനിക്ക് ഷോൾഡറില്ലേ ഷോൾ ഡ്രക്കെ ഭയങ്കര വേദന ഷോൾഡർ കഴുത്ത് ഇങ്ങക്ക്ണ്ടോ അത്?
ആ നീ ആക്സിലേറ്റർ മുറുക്കിപിടിക്കലുണ്ടോ?
ആ
അങ്ങനെല്ല നല്ല ടൈറ്റ് ആയിട്ട് ഒരു ബലം പിടിച്ച് ബല ബലം പിടിച്ചിങ്ങനെ?
ചെലപ്പോങ്ങനെ പിടി
അങ്ങനെ ബലം പിടിച്ചിരിനിന്നിട്ട്ണ്ടെങ്കി നമക്ക് നമ്മടെ ജോയിന്റ് നമ്മടെ അ‌് ഈ ഇതില്ലേ മുട്ടിൻ്റെ താഴെ മറ്റുള്ള ഭാഗവും ഷോൾഡറുക്കെ വേദനാകും അപ്പ നമ്മളെ കയ്യ്ഭയങ്കര കടിച്ചിലുണ്ടാവും.
കയ്യ് കടീണൊന്നുല്ല എനിക്ക് കഴുത്തും ഷോൾഡറിന്റെ അവിടെ വരെ ക്കൊള്ളു കയ്യുമ്മക്ക് ഇൻക്ക് വേദന ഇറങ്ങൂല
എറങ്ങൂല ആ എന്നാ ആ ഷോൾഡർ ഒക്കെ വേദനാവും നമ്മളിങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിക്കുമ്പോ
ഞാൻ ഡോക്ടർ കാണിച്ചപ്പോ ഇന്നോട് പറഞ്ഞു വിറ്റാമിന്റെ കുറവ് കാൽസ്യത്തിന്റെ കുറവ് അങ്ങനെയൊക്കെയാ ഇന്നോട് പറീണത്
മുട്ടിന് വേദന ഉണ്ടോ ജോയിന്റുകളൊക്കെ വേദന ഉണ്ടോ
ല്ലല്ല
ആഹ
അപ്പൊ ഇന്നോട് അങ്ങനെയൊക്കെ പറയണെ പക്ഷെ ഞാൻ ഒന്ന് രണ്ട് മാസമായി ഞാന് മരുന്ന് കുടിച്ചാൻ തുടങ്ങിട്ട് ഇന്ക് ഒരു മാറ്റവും വരുന്നില്ല കുറേ ഡോക്ടറെ ഞാൻ മാറ്റി കാണിച്ച്
അതെന്താ അ എന്തോ കാൽസ്യത്തിന്റെക്കെ
കാൽഷ്യ ആഹ കാൽഷ്യ കുറവ്ണ്ടയ്നു ‌ പക്ഷെ ഇനിക്കിപ്പോ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ ഒമ്പതൊക്കെ ഉണ്ട്
ആഹ ഏതരെ പഠിച്ച്
അതല്ല ഞാൻ പറഞ്ഞേ
ആ അതല്ല ആ അത് മനസ്സിലായി ആ അത് മനസ്സിലായി
ആഹ
ശരി താ എല്ലിന്റെ ഡോക്ട ഡോക്ടറാണോ അല്ലെങ്കിൽ ഏത് ഡോക്ടറെ കാണിച്ചേ
ജനറൽ
ജനറൽ അതിന്റെതായ ഡോക്ടറോ നരമ്പിന്റെ ഡോക്ടറോ അല്ലെങ്കിൽ ന്യൂറോ ഓർത്തോനോ ന്യൂറോനോ അയില് ഏതോ സ- സ്ഥിരം ചെയ്തു നോക്ക് ഏത് ഡോക്ടറാണ്
ഇത് നല്ലൊരു ഡോക്ടാണന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റടു-
അല്ല ജനറൽ ആവുമ്പോ അതിനായിട്ടുള്ള നീ എത്രോ ഡോക്ടർമാരെ മാറ്റി കാണിച്ചാണല്ലോ അപ്പൊ ജനറൽ ആയിട്ടുള്ളെ ഡോ - ക്ക കാണിക്കുമ്പോ അയ്ന്റെ അല്ലേ നമ്മക്ക് കിട്ടുള്ളു ഇതിന്റെ ഡോക്ടർ തന്നെ കാണിച്ചാലല്ലേ ഇതിന്റെ എഫക്ട് ഉണ്ടാവുള്ളു
ആഹ അത് ശരിയാണ്
അഒന്ന് മാറ്റി കാണിച്ചോക്ക് മൂന്നു മാസൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഗുളിക കഴിക്കുമ്പോ എന്തായാലും വേദന മാറിയില്ലെങ്കിൽ ഒന്ന് മാറ്റി കാണിക്കുന്നേക്കും നന്നാവാ
ഇപ്പൊ താ പെരടി ഒരു വാത്ത്ക്ക് തിരിച്ചാൻ വയ്യ അതന്നെപ്പ- മ്മ കളിയാക്ക്ണ്ട് എന്നാ ഇജൊന്ന് തിരിച്ച് കാണിച്ചന്നാ ഹ് ഹി ആ ഇജൊന്ന് തിരിച്ച് കാണിച്ച- ന്നാന്ന് പറഞ് ഇന്നോട്മ്മ പർഞ് ന്നാ ഇജൊന്ന് ചി- തിരിച്ച് കാണിച്ചന്നാർഞ് അപ്പൊ ഞാൻ മെല്ലെങ്ങനെ തിരിച്ചതാ ഏ എന്നിട്ട് അന്റെ തിരിച്ചാൻ കഴിയിണില്ലേയ്ച്ചു. പക്ഷെ എനിക്കിങ്ങനെ വേദനണ്ട് ഞാൻ ന്ന മ്മ തിരിച്ചപ്പോ തിരിച്ചും ചെയ്തു. ഹിഹി ഹി ഒന്ന്ക്കും ഓകെ ഇൻക്ക് വേദനണ്ട് ക്ഷെ ങ്ങനെ നമ്മള് എന്താ പറയാ നമ്മളെ ബോഡി അയിനനുസരിച്ച് കൊറച്ചൊന്നിങ്ങട്ട് തിരീം നമ്മളെ തല മാത്രം അങ്ങനെ വണ്ടി ഓടിക്കുമ്പോളൊന്നും ഇൻക്കറിയില്ല എനിക്ക് കിടക്കുമ്പോളേകാരം വേദന ഉണ്ടാവ ഒരു ഏ അത് അല്ല വണ്ടി ഓടിക്കുമ്പോ ഇൻക് വേദന ഉണ്ടാവൂല ഇൻക് നമ്മള് കിടക്കുമ്പോ ഒന്ന് ഫ്രീ ആയി കിടക്കുമ്പ അതൊക്കെ ഞാൻ നാലഞ്ച് മാസായി ഉപയോഗിക്കല് മാറ്റീട്ട്
ആണോ പിന്നെപ്പെന്താ നീ എന്തായാലും ഡോക്ടറെ ഒന്ന് മാറ്റി കാണിച്ചോക്ക്
ആഹ ഞാൻ എന്നിട്ട് കൊറെ ജെമനിനോട് ചോയിച്ചോക്കി ജമനി ഇതന്നെ പറിണെ ഹ് ഹിഹി ആ എന്ത്ണ്ട്ന്ന്ണ്ടെങ്കിലും എന്തിന് ന്റെ അനിയന്മാർക്കും അനിയത്തിയാൾക്കൊക്കെ ഹോം വർക്ക്ണ്ട്ന്ന്ണ്ടെങ്കി വരെ ഞാൻ ജമനിനോട് ചോയ്ക്കും ജമനി ആയോണ്ട് പെട്ടെന്ന് പാ - പറഞ്ഞരും ഏയ് അവക്ക്ത്ര കിട്ടാത്തതാണണ്ടങ്കി ചോയ്ച്ചാപറഞ്ഞരും.
ആണോ ന്നാ അത് ഒരു എഴിതിഎടുക്കും അതല്ല നമക്ക് ടാസ്ക്ക് ഏണ് ഈ അല്ലാ പ്പോസ്റ്റഡിയൊക്കെ നമ്മുക്ക് ചെലേതൊക്കെ നമ്മുക്ക് ഉണ്ടാവല്ലെ അറിയാത്ത കാര്യങ്ങളൊക്കെ
ആ ഉണ്ടാവും
ആഹ ന്ന നോക്കിയോക്കണം
ഞാനിപ്പ എടക്ക് ഇനിക്ക്ണ്ട് ആ ആയിക്കോട്ടെ എന്നാ ശരി ശരി.